ഹലോ ആഹ് പറയൂ?
എവിടെ ഉള്ളത് വീട്ടിലാണോ എന്താ പരിപാടി?
വീട്ടിലല്ല ഞാന് ഇപ്പൊ പൊറത്താണ്. ജോലി കഴിഞ്ഞ് ഉച്ചവരെന്ന് ജോലി ഉണ്ടായിന്നല്ലോ. ചവരെ ജോലി ഇണ്ടായിരുന്നു. അപ്പൊ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുവാണ്.
ഓ സുഖല്ലേ ന്നട്ട് വീട്ടിലൊക്കെ?
ഓ സുഖം തന്നെ.
ഓ എന്തങ്ങള് യാത്രകളൊക്കെ പോവാ രുണ്ടെങ്കി പ്രദേശങ്ങളില കുന്ന മലകളില അങ്ങനത്തെ പ്രദേശങ്ങളിലാണോ?
വീടിന്റെ അടുത്ത് ചെറിയൊരു കുന്നുംപ്രേതേശംണ് ആ യാത്ര പൊതുവെ പോകാന് താല്പര്യ പ്പെടുന്ന ഒരാളാണ് അപ്പോ സമയം കിട്ടുമ്പോഴും ജോലി ലൈവ ഒക്കെണ്ടകുമ്പോ അവധി കിട്ടുമ്പോഴൊക്കെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കാണാനും ഒന്ന് ആസ്വദിക്കും ക്കാനും ശ്രമിക്കാറുണ്ട് വറെ ചെറിയ രീതിയിലുള്ള ഒരു യാത്ര പ്രിയനാണ് പക്ഷെ എന്നാല് ഈ ഒരു പൈസേന്റെ ബുദ്ധിമുട്ടാണ് നമ്മള് പഠനം കഴിഞ്ഞു പുറത്തിറങ്ങി ചെറിയൊരു ജോലി റെഡി ആയിട്ടേ ഉള്ളു ഇ ഒരു സമയത്തുള്ള കുറച്ച് സാമ്പത്തി വ്യതിപരമായ ബുദ്ധിമുട്ടുകൾ കാരണം വലിയ രീതിയിലുള്ള യാത്രയാണന്നും ചെയ്യാറില്ല
ആ ഇന്റെ വീട് ഇതേപോലെ ഒരു കുന്നുമല ആണള്ളത് ഞങ്ങള് വയനാട് പ്രദേശത്ത് വയനാട് ജില്ല അറിയോ വയനാട്ടിലാണ് ഞാനുള്ളത്
ആഹ കേട്ടു പരിചയാണ് നമ്മെ അയൽ ജില്ലക്കാരാണ് ഞാൻ കോഴിക്കോടാണ്
ആഹ
ആ അപ്പൊ നമ്മുടെ അയൽ ജില്ലയാണ് നമ്മുടെ ഇടയ്ക്കിടെ അട വരാറുണ്ട് സുഹൃത്തുക്കളെ ഒപ്പൊ
ഓ ഓ ഞാന് വയനാട്ടിലള്ളല്ലേ ഞങ്ങളിപ്പോ ഈ നമ്മള ഈ കേരളത്തിന്റെ സാഹചര്യത്തിൽ ഇപ്പോ ഈ മഴക്കാലൊക്കെതായതുകണ്ട് ഞങ്ങൾെല്ലാരും ഭീതിയില ഉള്ളത് ഞങ്ങളിവിടെ ഈ കുന്നുമമ്മൽ ഞങ്ങളെ ഈ കുന്നുമമ്മല് ഏകദേശം അൻപതോളം വീടുകളൾണ്ട് മയക്കാലം തുടങ്ങിയ മുതൽ ഞങ്ങൾ പേടിയിലാണ് ക കാരണം കഴിഞ്ഞപ്രാവശ്യം പക്ഷെ നമ്മുടെ പ്രളയത്തിൽ അല്ലെങ്കില് മണ്ണിടിച്ചില് കവളപ്പാറ ദുരന്തൊക്കെ ഞങ്ങളെ എല്ലാരുംപ്പ ഒരു ഭീതിയോടെ അല്ലെങ്കിൽ ഒരു പേടിയോടെ കാണണ ഒരു ഇതാണ് അ ഇക്കാലം ഇപ്രാവശ്യം ജൂൺ ജൂലൈ മാസം വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങള ആദ്യം അദ്യം തന്നെ സർക്കാനെ നേരിട്ട് അറിയിച്ചട്ടുണ്ട് ഞങ്ങളുടെ പ്രദേശങ്ങളിൽ എപ്പോഴും മണ്ണടി ള്ള ഒരു സാധ്യത ഉണ്ട് അപ്പ സർക്കാന്റെ ഭാഗത്ത് നിങ്ങക്ക് അതിനനസരി പിന്തുണയുണ്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തിക്കൊളി പിന്നെ ഇതുപോലെ പെട്ടെന്നുള്ള എന്തെങ്കിലും ഒരു മുന്നറിപ്പ് കിട്ടയാണെങ്കിൽ നിയമക്ക് അങ്ങോട്ട് പോവാം കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെന്ന് നൽകാം പിന്നെ അവിടെുള്ള ഭക്ഷണ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തയ്യാറാക്കാം എന്നുള്ള രീതിയില് നമ്മളോട് സർക്കാർ സംസാരിച്ചിരുന്നു അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രദേശത്താണ് ഇപ്പൊ നമ്മള് നിലനിൽക്കുന്നത് പിന്നെ ഈ കുന്നുകളും മലകളുംന്ന് പറ നമ്മള കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ തന്നെ കുറെ ഭാഗം കുന്നും മലകളും പിന്നെ കുറച്ച് ജലനിരപ്പുകള് കുറച്ചരു നരപ്പായ പ്രദേശൊക്കെയാണ് ഉള്ളത് അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കുന്നുമലകളുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം കേരളത്തിന്റെ ഒരുപകൃതിയുമായി സംബന്ധിച്ച് നമ്മൾ നോ നോക്ക്പോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക വളര അധികം നമ്മള് കാണാറുള്ളതാണ് ഭയങ്കര പേടിയണിത്
തീർച്ചയായും തീർച്ചയായും കാരണം കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി തന്നെ ആ ഒരു ഒരുപാട് വെസ്റ്റ്ഗിൾസിലെ മലനിരകളും അതുപോലെ തന്നെ ഒരുപാട് കാടുകളൊക്കെ കൂടിച്ചേർന്നൊരു പ്രകൃതി രീതിയാണ് കേരളത്തിറെ ര് വെസ്റ്റ്ംഗിൾസ് തന്നെ ഒരുപാട് അപകട സാധ്യതാക്കളും മുമ്പ് തന്നെ ഒരുപാട് പരിസ്ഥിതി ചിന്തകരും പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരൊക്കെ ഒരുപാട് മുമ്പ് തന്നെ നമ്മ ഉണർത്തിയതാണ് അപ്പോ അതിന് വേണ്ടിയുള്ള മുൻകരുത നമ്മളുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അതിന് ദോഷകരമായി ചെയ്യുന്ന ഒരു കാര്യങ്ങൾ നമ്മളുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല എന്നാലൽ മാത്രമേ നമുക്ക് എന്താ പറ്റുള്ളൂ വളരെ സുരക്ഷിതമായിട്ടുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാാന് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റുള്ളു
അതെ അതെ ഇതുപോലെയുള്ള ഈ ഭൂപ്രകൃതി അല്ലെങ്കിൽ ഞങ്ങള പോലത്തെ ഈ പ്രദേശങ്ങളൊക്കെ മണ്ണടിച്ചിുണ്ടാവ അല്ലങ്കിൽ കൊന്നിടി ണ്ടുന്നൊക്കെ നമ്മളെ ജനങ്ങളൾ ഓരോരുത്തർ വരുത്തക്കുന്ന ഓരോ പ്രശ്നത്തിന്റെ ഒരു പരിണിത ഫലമായിട്ടാണ് അത് കഴി അനന്തര ഫലമായിട്ടാണ് നമ്മൾ കാണത് നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരുപാട് ദുരന്തത്തിന് ഉണ്ടാകാനുള്ള കാരണം എന്താ വെച്ചാല് നമ്മളെ അധികൃത നമ്മ ശാസ്ത്രജ്ന്മാരൊക്കെ പറണത് അവിടെയുള്ള വൻകിട മര മരങ്ങളൊക്കെ മുറിച്ചു നീക്കുന്നതാണ് അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ട് അവരവിടുത്തെ മരങ്ങളൊക്കെ മുറിച്ചു നീക്കിയ ണ്ട് മാത്രമാണ് അവിടെയുള്ള ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ ഇതുപോലെയുള്ള മണ്ണിടിച്ചിൽ കൂടുതൽ ശക്ത ശക്തിയഏറിയത് പറഞ്ഞത് അപ്പൊ അതിനു ശേഷം കഴിഞ്ഞ വർ ഷത്തെകളവപ്പാറ ദുരന്തത്തിന് ശേഷം ഞങ്ങളുടെ നാടുകളിൽല്ല ഞങ്ങള ഈ കുന്നുമൽ ആരെയും നമ്മൾ മരം മുർ ച്ച് നീക്കാനൻ അല്ലെങ്കിൽ ഇവിടന്ന് മരം കുറിച്ച് മറ്റു നാളുകളിലേക്ക് കടത്തിക്കൊുപോകനമ്മൾ അനുവദിച്ചിട്ടില്ല ഞങ്ങല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മുടെ നമ്മുടെ മരങ്ങളെ നിലനിർത്തുക നമ്മുടെ കുന്നും മലകളെ ഒരു പ്രശ്നമല്ലാതെ നിലനിർത്താ എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ സംസാരിക്കണുന്നത് നമ്മള് തീരുമാനം എടുത്തിട്ടുള്ളത്
തീർച്ചയായും തീർച്ചയായും കാരണം ജനങ്ങൾെന്താണ് വരുത്തി വെക്കണുന്നത് അതായത് ഒരു നിമിഷ നേരത്തെ ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അവർ ചെയ്യുന്ന കാര്യ കൊണ്ടാണ് പിന്നീട് വളരെ വലിയ ദോഷമായിട്ട് ജനങ്ങൾക്ക് തന്നെ വന്ന് ഭവിക്കുന്നത് അതാണ് ഈ പ്രളയ സമയത്ത് നമ്മൾ കണ്ടത് ഈ കട കടൽ ഭാഗത്തും മ ഈ നദതീരത്തൊക്കെ ആൾക്കാരെ മതിലെ കെട്ടിക്കൊണ്ടും അതായത് വെള്ളത്തി ത്തിന് കൃത്യമായ രീതിയി പോകാനുള്ള ഒരു വയ്യൊ ഒരുക്കാതെ മതില കെട്ടിയും അതുപോലെ തന്നെ അതിര് കെട്ടിയൊക്കെ വച്ചിട്ടാണ് ഇതുപോലുള്ള വെള്ളം കയറതും അതുപലെയുള്ള പ്രളയം പോലെയുള്ള മാരകമായ ബുദ്ധിമുട്ടുകളിൽ ജനങ്ങൾ കഴിഞ്ഞ ചില വർഷങ്ങളിൽ നേരിട്ടത് അപ്പോൾ അത് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് പാഠം പഠിച്ചുകൊണ്ട് ഇനിയുള്ള കാലത്തെങ്കിലും നല്ല രീതിയില് അതായത് പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിക്ക് ദോഷം വരുത്താത്ത രീതിയിൽ ജീവക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടതില്ലെങ്കിൽ ഇതുപോലുള്ള ഇനി വലിയ വലിയ അപകടങ്ങള്ൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും
അതെ നിങ്ങള് പറഞ്ഞ വളരെ കറക്റ്റ് ആണ് നമ്മുടെ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തൾ സംരക്ഷിക്കാുണ്ടെങ്കിൽ ജനങ്ങള്ൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ക്ലബ്ബുകള് കൂട്ടായ്മകള് എല്ലാവരും ഒന്ന് ഒന്നിച്ചിറങ്ങണം അവിടെ മതമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ജാതി മത ഭേദമന്യ ഇറങ്ങിയാൽ മാത്രമേ ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങ കാരണം ഇ നമ്മളെല്ലാവരെയും ബാധിക്കുന്നതാണ് പ്രകൃതി ദുരന്തം വരുമ്പോൾ നീ ഏതാണ് ജാതി അല്ലങ്കിൽ നിയേതാണ് മതം അതൊന്നും നോക്കിട്ടല്ല നമ്മള എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലാണ് അവിടുത്തെുള്ള പ്രകൃതി ദുരന്തങ്ങള്ൾ നമ്മളിലേക്ക് വരുന്നത് അപ്പൊ തത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ നമ്മള് ചെറുത് നിൽക്കണണ്ടെങ്കിൽ നമ്മൾ പ്രതിരോധ പ്രതിരോധിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിലും ഇതുപലെയുള്ള എല്ലാ കൂട്ടായ്മയും കളും എല്ലാ യുവാക്ക മക്കളും എല്ല മനഷ്യന്മാരും ഒരുമച്ച് നിന്നാൽ മാത്രമേ നമുക്ക അതിനെ ചേർതു നിൽക്കാനും നമുതിന നേരിടാനും ക യൊള്ളും പിന്നെ കേരത്തിന്റെ സാഹചര്ത്തിൽ കേരളത്തില ജനങ്ങക്ക് ഇതൊര് ഒരു ഭയാനകരമായ കാര്യമല്ല കാരണം നമ്മുടെ നമുക്ക് വരുന്ന എല്ലാ സർക്കാരറുകളും ഇതുപോലെയുള്ള കുന്നുംമലകള പ്രദേശങ്ങളെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക്െന്തെങ്കിലും ഒരു ഭൂ ഭൂപ്രകൃതിപരമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതി ഇതിനുള്ള ഒരു പിന്തുണയായിട്ട് നമുക്ക എപ്പോഴ നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ട് അപ്പൊ അത്തരത്തിൽ നമ്മുടെ കൂടെ എപ്പോഴ ഉണ്ടാവുന്ന നമ്മള പിന്തുണക്കുന്ന നമ്മുടെ അധികൃതരാണ് നമ്മുടെ കൂടെ ഉണ്ടന്നുള്ളതാണ് നമ്മുടെ കേരത്തിലെ ഓരോ ജനങ്ങളുടെയും ഒരു ആശ്വാസം
അ തീർച്ചയായും ഇത് നിങ്ങളൾ നേരെ സൂചിപ്പിച്ചതുപോലെ ഒരു പ്രശ്നം വരുമ്പോൾ യാതൊരു മതവും ജാതി അല്ലെങ്കലും വിഭാഗവും നോക്കാതെ എല്ലാവും ഒറ്റെട്ടായി നമ്മെ സഹായിക്കന്നുണ്ട് പക്ഷേ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുക്കുമ്പോഴും യാതൊരു ജാതി മത ഭേദ മന്ന എല്ലാവരുംൻക്ക് എല്ലാവരും എന്താണെ ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം ഉദ്യോഗസ്ഥരെ അവരുടെ നേട്ട ട്ടങ്ങൾക് വേണ്ടി പറയനാണ് നമ്മളെ സുരക്ഷക്ക് വേണ്ടി പറയുമ്പോ അത് അവരെ മനസ വാജ കർമണാ അനുസരിച് കൊണ്ട് അവർ എന്താണ് പറയുന്നത് അതിന് വേണ്ടി കൂട്ടു നിൽക്കാനണ് ശ്രമിക്കേണ്ടത്
അതെ നിങ്ങള്പറഞ്ഞത് വളരെ കറക്റ്റ് ആണ് നമ്മുടെ സർക്കാർ നമ്മെ അധികൃതർ എന്താണ് പറയുന്നത് അത് കൃത് കൃത്യമായി നമ്മൾ ജനങ്ങൾ പാലിക്ക എന്നുള്ളതാണ് പ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ മുമ്പത്തെ പ്രാവശ്യം നിനക്ക്റിയില്ല ഒരു ഇത്പോലെയുള്ള ഒരു മഴക്കാലത്ത് മഴ ഴക്കെടുതീല് അധികൃതരു കുന്നുമലകൾ. ഉള്ള ആൾ ക്കാരോട് നിങ്ങൾവിടന്ന് ഇറിങ്ങിപ്പോയിട്ട് മറ്റൊരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് പോണന്ന് പറഞ്ഞപ്പോ അവിടെ കുറച്ച് ജമാന്മാരെ ഹേ കുറച്ച് വലിയ വലിയ ആൾക്കാര് പറഞ്ഞു ഞങ്ങള് പോകുന്നില്ല ഞങ്ങൾ ഇവിടെത്തന്നെ നിന്നോളെ അയ്ന് മാത്രം മഴേം കാര്യങ്ങളൊന്നും ഇലാലോ. ന്ന് പറഞാവിടെ നിന്ന് അപ്പൊ അന്ന് രാത്രിയാണ് അവിടെ ഒരു പാറ വന്ന് അടിയുകയും ഒരു രണ്ട് വീട്ട. ട്ടോളയിട്ട് നശിക്കുക ചെയ്തത് നശിക്കന്ന് മാത്രല്ല ആ വീട്ടിൽ രണ്ടു പേരട്ടാ മരണപ്പെട്ടുന്നണ് വാർത്ത. തയിൽഅന്ന് കണ്ടത് അപ്പൊ അത്തരത്തില് ജനങ്ങൾ അല്ലെങ്കിൽ നമ്മ അധികൃതർ എന്താണ്പ്പൊപറയുന്നത് നമുക്ക് എന്താണ് മുന്നറിയിപ്പ് നൽകു. ക്കിന്നത് അതനുസരിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു താഅനുഭവിക്കും. ക്ക നമ്മൾ തന്നെയാണ് അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ അധികൃതർ എന്താണോ പറയുന്നത്. അത് കൃത്യമായി പരിപാലിച്ച് അത് കൃത്യമായി പരിഗണിച്ചും അതിനുസൂചതമായി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മ. നമുക്ക് നല്ലൊരു കേരളത്തിന് നമ്മുടെ ഭവിയൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളു.
തീർച്ചയായും കാരണം ഭാവിന്ന് പറഞ്ഞാൽ നമ്മുടെ. പു വര തലമുറക്കും അതുപോലെ തന്നെ മറ്റുള്ള ജനങ്ങൾക്കും വേണ്ടി മ്മള് ഇപ്പോ തന്നെ ആ രീതി. യിൽ മുന്നേറിയില്ലെങ്കിൽ വരുന്ന തലമുറയിലെ വളരെ വലിയ അപകടങ്ങളാണ് നമ്മുടെ നാട്ടിൽ കാത്തിരിക്ക. അത് ഈ ഒരു മലയോട് അല്ലെങ്കില്. കുന്നിന്റെ കാര്യത്തിന് മാത്രല്ല ഏതൊരു തരത്തിലുള്ള വിക വികസനം നടത്തുമ്പോഴും. പ്രകൃതിക്ക് ദോഷം വരാതെ പ്രകൃതിയോട് അതായത് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വികസനങ്ങൾ മാത്രമ. നടത്താൻ പാടുള്ളൂ ഇല്ലെങ്കിലിൽ എന്താണ് ഭാവിയിലേക്കുള്ള. വളരെ വലിയ വിപത്തായിട്ട് നമ്മളെ കാ. ത്ത് ർ ഉള്ളദ് സംശയം ഇല്ലാത്തരു കാര്യാണ് നിസംശയമായിട്ട് നമുക്ക് പറയാൻ പറ്റും കാരണം പ്രകൃതി ന്നത്. അന്നൊക്കെ ജനങ്ങൾ ഉപദ്രവിച്ചിട്ടുണ്ടോ അന്നൊക്കെ ജനങ്ങൾ അതി. പിന്നീടുള്ള കാലങ്ങളിൽ തിരിച്ചടി ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക്. ചരിത്രം പഠിച്ചാ മനസ്സിലാവുന്ന ഒരു കാര്ര്യാണ്.
അതെ അതെ ഇങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാണ് കാരണം നമ്മള് സുസ്ഥിര വികസനാണ് എപ്പോഴും വേണ്ടത്. മറ്റുള്ള ക പാ കാ പാടങ്ങളും കുന്നുകളൊക്കെ- - വികസനം അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനം അത് കൂടുതൽ നമ്മള ഇടയിൽ ഒരു അർത്ഥവത്തായ വികസനമല്ല. നമക്കറിയ. ജപ്പാ പ്പാൻ അല്ലെങ്കിൽ നമ്മുടെ കേരള ഇന്ത്യ അല്ലാത്ത മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതുപോലുള്ള സിസ്ഥര വികസങ്ങ നട സുസ്ഥിര വികസനങ്ങൾ നട. ടത്തിണ്ടിരി ണ്ട് രണ്ടും ഒരുമിച്ച് പോയാൽ മാത്രമേ നമുക്ക് നല്ലൊരു പ്രകൃതിയും നല്ലൊരു ശ്വാസവും നല്ലൊരു. വായൊക്കെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുള്ളൂ അല്ലാതെപ്പ ഇന്ന പ്രകൃതി അല്ലെങ്കിൽ പാടങ്ങളും. കുന്നുകളൊക്കെ ഇടിച്ച് നീക്കത്തിയിട്ട് വൻകിട കെട്ടിടങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് കാര്യല്ല. അതിനു പുറമെ നമ്മുടെ പ്രകൃതിയെ നിലനിർത്തി മറ്റുള്ള രീതിയിലുള്ള നല്ല രീതിയിലുള്ള വികസനങ്ങൾ കൊണ്ടുവന്നാ. മാത്രമേ നമുക്ക്. ഇതുപോലെയുള്ള നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കാനും നമ്മുടെ ഇതുപോലെയുള്ള കുന്നുകളിലും മലകളിലും നമ്മുടെ നല്ല സുഖ. ഉപവാസത്തി സാധിക്കുകയുള്ള എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ എനിക്ക് നമ്മുടെ കേന്ദ്ര അല്ലെങ്കിൽ നമ്മുടെ അധികൃ. തരോട് പറയാനുള്ളന്തച്ചാല് നമ്മുടെ ദുരിതാശ്വാസ ക്യാമ്പിലൊക്കെ പോകുമ്പോ നമ്മുടെ. ഏ ഗർഭിണികളായ സ്ത്രീകളുണ്ട് അതുപോലെ രോഗികളായ വയസ്സായ ആൾക്കാരുണ്ട് അപ്പൊ അവരുടെ. ക്കെ അവരൊക്കെ പരിഗണിക്കാൻ വേണ്ടിട്ട് നമ്മുടെ നാടുകളിലേക്കള്ള അല്ലെങ്കിൽ നമ്മുടെ കുന്നുകളിലേക്കുള്ള ഗതാഗതമാർഗ. പെട്ടന്നാക്കണം ഇപ്പോഇന്റെഞാൻ പറഞ്ഞ കുന്നിലേക്കുള്ള ഗതാഗതമാർക്ക നമ്മള് ടാരിടാത്ത ഒരു പാത. തേൻ ള്ളത് അപ്പൊ കല്ലും മുള്ളും ഒക്കെ ഉള്ളരു നല്ല ഒരു നല്ല രീതിയിൽ സഞ്ചരിക്കാൻ കഴിയാത്തരു. ഹേ തെ പാതയാണ് നമക്ക് ഇള്ളത് അപ്പൊ ഇതുപോലെയുള്ള ഈ കുന്നുമലകളിൽ അല്ലെങ്കിൽ നമുക്ക് വാഹനങ്ങൾ എത്തിപ്പെടാൻ പ പ്രയാസമുള്ള ഇതുപോലെയുള്ള പ്രദേശങ്ങളിലേക്കും അവിടെയുള്ള പാതകൾ അല്ലെ അവിടേക്കുള്ള വഴികളൊക്കെ. എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ ദാറ്ട്ടാതാക്കണം എന്നുള്ളതാണ് എനിക്ക് അവരോട് അപേക്ഷിക്കാൻള്ളത് അപ്പൊ ഏതായാലും നമു ക്ക് കൂടുതൽ സംസാരിക്കാനുള്ള വിഷയാണ് മറ്റേതേം സമയത്ത് സമയത്ത് സംസാ സംസാരിക്കാന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് അവസാനിപ്പിക്കാല്ലേ ഓക്കെ ഓക്കെ നന്ദി